ഹലോ
എന്നാണ്ട് വിശേഷൊക്കെ സുഖായിട്ടിരിക്കുന്ന് ഉം പിന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല കുടിക്കണം
അ ആ
പിന്നെ പിന്നെ എന്നാണ്ട് വിശേഷൊക്കെ പിന്നെന്ന ഒരു വിശേഷം ഇല്ല സുഖം തന്നെ
അ ആഹ് മാങ്ങയുണ്ട അവടെ
മാങ്ങയ ആഹ് മാങ്ങ ഇവിടെ ഇല്ല രണ്ട് മാങ്ങ കൊണ്ട് വച്ചിട്ടുണ്ട് അച്ചാറിടാൻ
ആണാ ആ ഇന്ന വീട്ടില് റമ്പൂട്ടാന ണ്ടായിരുന്നേ അപ്പൊ ഞാനാണെങ്കി എനിക്കത് കണ്ടപ്പ നമ്മളെ ഫോണിലൊക്കെ എപ്പഴും കാണൂല്ല ഈ റംമ്പൂട്ടാൻ ഉപ്പും മൊളകും ഒക്കെ ഇട്ട് എണ്ണക്കെ പരട്ടി തിന്നുന്നത്
ആഹ്
അതുപോലൊന്ന് ട്രൈ ആക്കി നോക്കി പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടാരുന്നു നല്ലായിരുന്നു ആഹ്
ആഹ് അതെങ്ങനെ എണ്ണക്കെ എ ഇല്ല വേറേരാട്ടത്ത്ന്ന് കൊണ്ടുവര് വേ കൊണ്ട് നല്ല കടയിൽന്ന് മേടിക്കണം അ എങ്ങനെ
അത് നമ്മൾ ഉപ്പും മൊളകും എടുക്കാം
ആഹ്
ആഹ നന്നായിട്ട് മിക്സ് ആക്കിട്ട് അതിനകത്ത് കൊറച്ച് വെളിച്ചെണ്ണ എടുന്ന് മിക്സ് ആക്കി റമ്പബുട്ടാന്റെ കുരു കഴ്ക ഇങ്ങനെ നമ്മളൊരു കത്തി വെച്ച് വരഞ്ഞ ഴിയുമ്പോ നമുക്ക് കുരു കിട്ടൂലോ ഉള്ളീന്ന്
മ്
അത് മാറ്റി ഇങ്ങനെ റമ്പൂട്ടാന്റെ ആ വെള്ള മാത്രയിട്ട് മിക്സ്സ് ആക്ക അതില് എന്നിട്ട് തിന്ന് നോക്കി നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആഹ്
ആഹ്‌ നല്ല ടേസ്റ്റ് ആര്ന്നോ
ആമ്
ആഹ്
ഒന്ന് ട്രൈ ആക്കി നോക്ക്
ആ ട്രൈ ആക്കി നോക്ക
മീൻ ഈ മത്തി കറിവച്ച് നല്ല മത്തിയെ മത്തി കറി വെക്കണ എങ്ങനെയന്ന് ചോദിച്ചാല് ആ ഉ ച്ചമുളക് ഉള്ളി സവോള എല്ലാം കുടെ വഴറ്റി ച ഉരട്ടി ഇതാക്കി എട്ത്ത്ട്ട് ആ പൊടിയെല്ലാം പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ച് വെള്ളവും
എന്നാ പൊടിയൊക്കെ ഇടുന്നേ മൊളക് പൊടി മഞ്ഞപ്പൊടിയ
മൊൾ മൊളക്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആഹ് ഇട്ണം ഇട്ട് ചൂ
ഈ മൂന്ന് വ
മൂന്നുകൂടി ആഹ് ഇട്ട് വരട്ടി ആഹ് ഉപ്പും ഇടണം വരട്ടി ആഹ് പിന്നെ ഓ വരട്ടി എടുത്ത് എന്ട്ട് വെള്ളോ ഒഴിച്ച് മ് മറ്റേ ഓ പുളി പുളി ഇടണം പുളി
ആഹ ആഹ
പുളിയിട്ട് ആഹ് ആ അത് കഴിഞ്ഞിട്ട് തെളച്ച്‌ കഴിയുമ്പം മീ മീൻ കഴുകി ആ വെട്ടി തേച്ച് വെച്ചേക്കണ മീന് എടുത്ത് അത് തിളച്ച് കഴിയുമ്പോ അയിൻ്റെകത്തേക്ക് ഈ മീൻ ഇട്ട് മീനിട്ട് തിളച്ച് ഇതായി ഇച്ചിരി ആ വേവായി കഴിയുമ്പം തേങ്ങാപ്പാലും പിഴിഞ്ഞ് ഒയിച്ച് തേങ്ങാപ്പാലും പീയിഞ്ഞ് വെച്ച് അത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാ. ആണോ? ഉം.
ആഹ്. തേങ്ങാപ്പാൽ അപ്പം ഈ തേങ്ങാപാൽ ഒഴിക്കാൻ നമ്മളെന്തോ പുളി ഇട്ടിട്ടുവേണ്ടേ വെക്കാൻ അപ്പൊ ഈ തേങേ പുളിയും കൂടി ഇട്ടാണോ കറി വെക്കുന്നെ?
അല്ല തേങ്ങ പാൽ നമ്മൾ ഒളിക്ക് ഒഴിക്കും പുളിക്കത്ത്.
ആ അപ്പൊ ഈ പുളി എന്ന പുളി തേങ്ങ പാലൊഴിക്കാതെന്തോ പുളിട്ട് ഒണ്ടാക്ക
ആഹ് അങ്ങനെ ഉണ്ടാക്കാം പുളിയിട്ട് തന്നെ ഉണ്ടാക്കാം തേങ്ങാപ്പാലൊഴിക്കാതെ പുളിയി ട്ട് തന്നെ
ഏതിനാ ടേസ്റ്റ് കൂടുതല്?
രണ്ടിനും ര കൊഴപ്പില്ല രണ്ടും നല്ലതാ. പുളിയിട്ട് പുളിട്ട് ട്ട് വെച്ചതും പിന്ന തേങ്ങാപ്പാലൊഴിച്ച് ഉണ്ടാക്കുന്നതും ന രണ്ടും നല്ലതാ. അത് അയില ആണെലും മത് മത്തിയണെലും എന്നാ മീനാണെലും അങ്ങനെ ഉണ്ടാക്കാൻ നല്ലാ. അല്ലേ പിന്നെ തേങ്ങ അതുപോലെ വെച്ചിട്ട് തേങ്ങ അരച്ച് എല്ലാം കൂടി ഇട്ട് അരച്ച് ഈ മീന്റാത്തേക്കിട്ട് തരും മീ ഉം. ഉപ്പൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് വച്ച് വേവിക്ക. അങ്ങനെ ഉണ്ടാക്കാം.
ആഹ്. അവിടെ കൂടുതൽ എന്താ വെക്കുന്നെ? എങ്ങനെയാ വെക്കുന്നെ?
ഞാൻ രണ്ടു തിരി തേ തേങ്ങാ അതികം അരച്ചുണ്ടാക്കത്തില്ല അല്ലാതെ. ആഹ് പുളിയൊക്കെ ഇട്ട്. മൊളക്പൊടിയൊക്കെ ചൂടാക്കി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ചൂടാക്കി മീനിട്ട് തെളപ്പിച്ച് വേവിച്ച് അങ്ങനെ എടുക്കുവാ. കടുവൊക്കെ പൊട്ടിച്ച്. അങ്ങനെ പിന്നെ വച്ചിരി പച്ചവെളിച് ച്ചെണ്ണ കൂടി ഒഴിക്കുവാണെ നല്ലതായിരിക്കും അയിന്റെ പൊറത്തോടെ.
ചോറിന്റെ കൂടെയൊക്കെ കപ്പാടൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാല്ലേ?
നല്ല ടേസ്റ്റാ.
ഉം ഇപ്പൊ ചെലവരാണെങ്കി ഫിൻങ്കർ എടുത്ത് മാറ്റി വെച്ചിട്ട് പൺ പണ്ടത്തെ ട്രെൻഡ് ആണ്ന്ന്‌ ട്ട് രാവിലെ എണീക്കുമ്പം പഴേ കഞ്ഞിക്ക്യാത്ത്.
ആഹ് അതെ അതെ അതെ. പഴയ കഞ്ഞിക്കാത്തെ അത് പഴയ കഞ്ഞിക്ക് പഴയ കഞ്ഞിക്കാത്തതെങ്ങനെ? ആഹ് അതെങ്ങനെയാന്നറയൊ പറയ കഞ്ഞിക്കകത്ത് തൈര് ഒയി ച്ച് ഉം അ കാന്താരി മൊളകൊക്കെ പൊട്ടിച്ചിട്ട് ആഹ് പിന്നെ ഉള്ളിയൊക്കെ ചയച്ചിട്ട് ഇഞ്ചി ഉള്ളിയൊക്കെ ചയച്ചിട്ട് ട്ട് അത് നല്ലതാ നല്ല ടേസ്റ്റാ.
ആഹ്.
അങ്ങനായിക്കാൻ.
ആഹ്.
മ്. മ്. പിന്നെ?
പിന്നെന്നാ? ആഹ് മീൻ കറിയൊക്കാ ഇന്നലെണ്ടാക്കീട്ട് ആരെലും കൂട്ടിയൊ തീർത്തോ
ആഹ് ഇച്ചിരുടെണ്ട്
ആ ആ പിന്നെ ഈ തേങ്ങ ഈ നമ്മള് തെങ്ങില്ലേ ഈ തെങ്ങ് മുറി ച്ചയുമ്പോ തെങ്ങിന്റെ ഉള്ളിലെന്തോ വെള്ള സാധനം കിട്ടുമ്പോ നമ്മള് തിന്നേലേ
ആഹ് അയിന്റെ എന്തോ പൊടി എന്തോ സംഭവ അത് ഒണക്കി എങ്ങാണ്ട് പൊടിച്ച് അങ്ങനെന്തോ എട്ക്കണം കുറുക്കി അങ്ങനെയാണ് തിന്നാനെന്ന് തോന്നുന്നു
ആഹ് ഈ പച്ചക്ക് തിന്ന്ന്നെന്നൊക്കെ പറിണകേക്കാ
അതറിയില്ല
ആ ആ.
കുറുക്കിയൊ അങ്ങനെന്തോര്ന്നു ചോറ് ഉം അയിന്റെ ചോറ്
ആഹ് ആഹ്
മ്മ്
ഈ തെങ്ങേഈ കരിങ്കിന്റെ ഉള്ളിന്നു തിന്നുന്ന അതും തിന്നും പിന്നെ നമ്മളീ തെങ്ങ് മുറ് ചെയ്യുമ്പം അയിന്റെ ഉള്ളില് ഒര് വെള്ള സാധനം പോലെ പേപ്പർ പോലെ
ആ
ആഹ് അത് നല്ല ടേസ്റ്റ്ന്നൊക്കെ പറയ്ണ കേട്ടിട്ട്ണ്ട്
ച്ച ആഹ്
ഇങ്ങളോടെ ഓറഞ്ച്ല്ലേ ഓറഞ്ച്
ആഹ് ഓറഞ്ച് ഓറഞ്ച്
ആഹ് ഓറഞ്ച് തിന്നുമ്പോ ഓറഞ്ച്ന്റെ തൊലി എട്ത്ത് മാറ്റി വെച്ചഴിഞ്ഞാ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നല്ലതാ
ഉം
ആഹ് ഈ ഓറഞ്ചിന്റെ തൊലി നമ്മള് വെയിലത്ത് വെച്ച്
ആ ഉണക്കും ആ ഉണക്കും ഉണക്കും.
ആഹ് ഇപ്പൊ മഴയതോ ഒന്നും നമുക്ക് ഒന്നും പരീക്ഷിക്കാൻ പറ്റില്ല ഈ വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോ അതാണെങ്കി ഒണങ്ങി കിട്ടൂലോ
ആഹ് അതെയതെ ഒണങ്ങി വെയിലാവുമ്പോ വെയിലത്ത് വെച്ച് ഒണക്കാ ഉം
ഇതാ പ്പ ആ ഉണങ്ങീത്. ചെലവർക്കത് തൂത്ത്യ്യുമ്പത്തേക്കും ഭയങ്കര പോകച്ചിലും ചെല സ്കിനിന് പ റ്റില്ലല്ലോ നമക്ക് എല്ലാരേം പല പല സ്കിൻ ടോണല്ലേ
ഉം
അപ്പൊ ഇങ്ങനെ ഒണക്കീട്ട് ഇങ്ങനെ മിക്സിയിട്ട് അടിച്ചിട്ട് അത് പാലിന്റെ അകത്ത് മിക്സാക്കി നമ്മള് മോത്തു തൂക്കേലേ അത് നല്ലയാ മോത്തു തൂക്കുന്നത്
മഖത്തൊക്കെ ഉം ആ കസ്തൂരി മഞ്ഞളുണ്ട് കസ്തൂരി മഞ്ഞൾ അത് മോത്തെക്കാ നല്ലതാ
നോർമൽ മഞ്ഞൾ അല്ലാത്ത
ഉം കസ്ത്തൂരി മഞ്ഞള് അത് അരച്ച് മൊത്ത്ത്തേക്കാ നല്ലാ
ഏഹ്
കസ് ഏഹ് കസ്തൂരി മഞ്ഞള്
ആഹ് ആഹ് അത് ഞങ്ങളിങ്ങനെ ചുമ്മാ കല്ലിട്ട് അരച്ച് തേക്കോ
ആഹ് അതെ അതെ അതെ പാലിന്റെ പാടക്കെ ആഹ് പാലിന്റെ പാടക്കകത്ത് തേക്കാ ഇല്ല കഴ്കാം പൊക്കൊളു കസ്തൂരി മറ്റേ മഞ്ഞളല്ലേ മഞ്ഞ കളറായിട്ടിരിക്ക്ണെ
അപ്പൊ കസ്തൂരി മഞ്ഞളൊക്കെ തൂത്ത്ഴിഞ്ഞാ ആ മഞ്ഞക്കളറ് ഇരിക്കിലേ
ഇല്ല അത് നമ്മുടെ മോത്ത്ന്ന് ഈ മറ്റേ കസ്തൂരിമ ഈ കടകളിക്കൂടെ കസ്തൂരി മഞ്ഞള് പിള്ളേർക്ക് തേക്കാനൊക്കെ ചോദിക്കൂല്ലേ
ആഹ് ആഹ്
ആഹ് അങ്ങനെ കുഞ്ഞു പിള്ളേർക്കൊക്കെ തൂക്കൂലേ കസ്തൂരി മഞ്ഞള് കസ്തൂരിമഞ്ഞളും അതെ ദതെ
ആഹ് ആഹ് നല്ല ആയിരിക്കുമല്ലേ മുഖത്തൊക്കെ തൂക്കുമ്പോ
അതെ അതെ അതെ
ആഹ് ഇപ്പൊ കൊറെ കൊറെ ഐറ്റംസ് കെമിക്കല് വെളിയില് കൂടെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ മൊ
ആഹ് അതെ അതെ അതെ അതെ
അപ്പൊ അതൊക്കെ ഇപ്പ ഈ ആൾക്കാർ മേടിച്ച് യൂസ് ചെയ്ത് മുഖത്ത് കുരു വന്നപ്പോ
ആഹ്
അവിടെ തൂക്കുവോ വെളിന്ന് സാധനം മേടിക്കുവോ
അ ഇവര് പിള്ളേര് അയിന്നൊക്കെ മേടിക്കും
ആഹ് ആഹ് തൂക്കുവോ
ആഹ് എന്തോ സാധനോന്ന് അറിയത്തില്ല തൂക്കും
ഏ
എന്താ ഏതാണ്ട് ക്രീമോ അങ്ങനെ എന്തോ തൂക്കും ഉം ആ തൂക്കും തൂക്കും അത് ഞാൻ നോക്കിട്ട് അതിന്റെ അകത്തൊക്കെ വിഷം ചേർക്കണതാണ് ഇത് തന്നെ നല്ലത് ന കെമിക്കല് ചേർക്കുന്ന അത് നല്ലത് കസ്തൂരി മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതല്ലേ
അതിപ്പോ അവിടെ നാട്ടിലൊന്നും അധികം കിട്ടാനില്ലല്ലോ
ആഹ് ചിലർ ചിലർ നമ്മൾ നട്ടുപിടിപ്പിക്കും ചില ആൾക്കാരുടെ വീട്ടില് എല്ലാ സംഭവവും ഉണ്ടാവും
ആഹ് ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും കണ്ട് വരിലില്ല കാരണം എന്നാന്നോ ഇപ്പൊ പണ്ട് പണ്ടൊക്കെ അല്ലേ കൂടുതലും ഇത് യൂസ് വന്നേ ഇപ്പം എല്ലാം കെമിക്കൽ ആയതുകൊണ്ട് ഇപ്പ അന്ന് കണ്ടു വരലില്ല
ആഹ് അതെ അതെ അതെ
എല്ലാവർക്കും എന്തുവാ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ് നിക്കതാ ഇഷ്ടം അതാണെങ്കി ചുമ്മാ വെള്ളത്തിൽ അലിയിച്ച് തേച്ചാലും മതി ഇതുപോലെ കഷ്ടപ്പെട്ട് കല്ലീട്ട് അരയ്ക്കൊന്നും വേണ്ടല്ലോ
ആഹ് ആഹ്
വേണ്ട
ഉം
കല്ലീട്ട് അരച് അരക്കാതെ ആണേലും നമുക്ക് ചുമ്മാതാണേലും തൂക്കാൻ കുറേ ഉണ്ടല്ലോ ഐറ്റംസ്
ഉണ്ട് ഉണ്ട് ഉണ്ട്
ഇപ്പം എല്ലാർക്കും അതാ ഇഷ്ടം മൊബൈൽ വഴി ഓർഡർ ചെയ്യുക മുഖത്ത് തൂക്കുക
അതെ നമ്മൾ ഓൺലൈനിൽ എല്ലാ സാധനവും ഓർഡർ ചെയ്താൽ വീട്ടിൽ വരുമല്ലോ എല്ലാവർക്കും അതാ കാശ് കൊടുത്ത് വീട്ടിൽ
ഡ്രസ്സ്‌ ആണെങ്കിലും ഇപ്പം നമ്മൾ സാധാരണ മി മൊബൈലിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അയ്യോ സൈസ് പാകല്ല കൊള്ളില്ല എന്നൊക്കെയല്ലേ പറയുന്നേ പക്ഷ് ഇപ്പൊളും അങ്ങനെ പറയുന്നവര് ഇപ്പൊളും ആഹ് ഇപ്പം മൊബൈൽ വഴി ഓർഡർ ചെയ്യാൻ തുടങ്ങി
ആഹ്
നല്ലയാണോ മോ മറ്റേ ഡ്രസ്സൊക്കെ നല്ലതാണ് സ്മോൾ അടിക്കുമ്പോൾ സ്മോൾ വരും പക്ഷെ ചെലതൊക്കെ സ്മോൾ അടിക്കുമ്പോ ലാർജ് ഒക്കെ വരൂല്ലേ
ആഹ് അതെ അതെ അതെ
അഹ് അഹ് ഈ മീഷോകാരും ചെലപ്പോ പറ്റീരൊക്കെ തന്നെ
ആഹ് അതെ അതെ നമ്മൾ പക്‌തിസാധനങ്ങള് ഓഡർ ചെയ്താൽ നമക്ക് പകതി സാധനങ്ങള് കിട്ടുകേല പകു‌തി സാധനങ്ങള് പിന്നേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ അതെ അതെ അതെ അതെ അതെ
നമ്മളെ കാശ് പോന്നന്നേ ഉള്ളു
ആഹ്
അതൊണ്ട് ഇപ്പൊ മൊത്തം എന്താ
ആ ചായ കുടിച്ചീല്ല കുടിക്കണം
ആഹ് ചായിട്ടാ
ചായിടണം ചായിട്ടില്ല എന്നാ ശരി ശരി എന്നാ ആഹ്